ഹലോ കേക്കാവോ എന്തൊക്കെയുണ്ട് സുഖാണോ
ഉം സുഖവാ നിനക്കോ
ആഹ് ഇങ്ങനൊക്കെ പോന്നു
ഉം
എന്തടുക്കുവാ ഒറ ആ
ഒറങ്ങാൻ കടന്ന ഇപ്പയെ ഒറങ്ങത്തില്ല
ആഹ്
അല്ലെ നീ എന്തടുക്കുവാ
ഞാ ഇവിടെ ഇരിക്കുന്ന
ഉം ഉം
ഫുഡ്ഡൊക്കെ കയിച്ചിട്ടാണോ കടന്നെ
ഫുഡൊക്കെ കഴിച്ചായ്രുന്നു
ന്നാ ഫുഡ നേരെത്തെ കയിച് ഇന്ന് മന്തി വേട്ച്ച്
ആഹ്
നീ എന്ത് കഴിച്ച്
ഞാൻ പൊറോട്ട കഴിച്ച്
ഉം
ഉം
അ
പിന്നെ എന്തേക്കെയുണ്ട് വിശേഷം
ഇങ്ങനൊക്കെ പോണ് വീട്ടില് ആരെക്കെയുണ്ട്
വീട്ടില് അമ്മയും ചേട്ടനും ഞാനും അവടാ
ഇവട ഞാന് അനിയൻ അമ്മ അച്ഛൻ ഗൾഫി
ആഹ്
ഉം
അനിയന് ഒക്കെ എന്ധെ ഒർങ്യോ
ആ അനിയന് അപ്പർത്ത റൂമിലാ ഫോണ് കളിക്കായിരിക്കും ഗെയിമ് കളിക്ക
ആഹ് അനിയൻ എത്രൽലാ പടിക്കുന്നെ
അനിയൻ ഇപ്പൊ പത്ത് കഴിഞ്ഞു പ്ലസ് വണ്ണി കേറാൻ നിക്കുന്നു
എവിടെലും കിട്ടിയോ
ഇല്ല കിട്ടീല്ല
ആഹ് സയൻസ് എടുക്കാനാണോ
സയൻസ് അവന് സയൻസ് എടുക്കാനായിരുന്നന്ന് തോന്നി ഇപ്പം പിന്നെ കോമെഴ്‌സൊ കിട്ടുന്ന എന്തിനേലും പോവും
ഉം
ഉം
എത്ര
മൂന്ന് മൂന്ന് എപ്ലസും മൂന്ന് എയും അങ്ങനെന്തോ രണ്ട് ഏയോ എന്തോ
ആം
ഉം
നിങ്ങക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു
എനിക്ക് രണ്ട്
ഓ
നിനക്കോ
എനിക്ക് ഓർമ്മയില്ല എത്രാണ്
അത് കൊള്ളാംഭാര്യ പിന്നെ
എക്കെയെ
ആരനും പഠിച്ചപ്പോ എങ്ങനെ ഈ എ പ്ലസ് ഒക്കെ മറക്കോ പത്തില് പ്ലസ് പ്ലസ് ടു
നിന്ന അങ്ങനെ പറയുന്ന ഒന്നും ഇഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെ
ആന്താ
ഓ ഒന്നുംല്ല ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം പഠിക്കാന് പ്ലസ് ടു വിൽ ഒക്കെ എത്തിയാ പിന്നെ എക്ക് ഏപ്ലസ് ഒന്നുമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കത്തില്ല
ആന്താ പ്ലസ് ടുവിൽ എത്തിയപ്പോ മർക്ക് കുറഞ്ഞെ
പ്ലസ് വണിലൊക്കെ ഓരോരോ അവസ്ഥ കൊണ്ട് പഠിക്കാൻങ്ങോട്ട് പിന്നോട്ട്യായി അതാ
എന്ത അവസ്ഥ
ഓ ഇത് ല്ലേ ഓരോരോഅവസ്ഥകളൊക്കെ ഉണ്ടല്ലോ
കാര്യം പറ പതറാതെ
ഓ പ്രത്യേകിച്ചൊന്നും ഇല്ല ഡിപ്രഷനൊക്കെ അടിച്ചു അങ്ങനെയൊക്കെ അത്
അതെന്തോ റിലേഷൻ ഉണ്ടായിരുന്നോ
ആഹ് അങ്ങനൊന്നും ഇല്ലായിരുന്നു
പിന്നെ
പഠിക്കുന്നതിന്റെ ഓരോരോ ഇത് അത്രേ ഉള്ളൂ പിന്നെ അത് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു
ഉം കൂട്ടുകെട്ടിൽപെട്ടുപോയോ
ഏ
കൂട്ടുകെട്ടി
ആഹ് അങ്ങനെ പഠിക്കാണ്ടായി പുറകോട്ടായി
ഓവീട്ടിൽ ഒന്നും പറഞ്ഞില്ലെ
ആഹ് വീട്ടില് ഓരോന്നൊക്കെ പറഞ്ഞു ഇപ്പഴും പറയുന്നുണ്ട്
ഉം
ഉ ഇയാക്ക് പ്ലസ് ടു വിന് മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നോ
പ്ലസ് ടുവിന് മാർക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ അല്ലെലും പഠിക്കത്തില്ലായിരുന്നു
ഉ പണ്ട് മുതലേ പടിക്കത്തില്ലാ അതോ
പണ്ട്മുതലേ പടി
ഉം
ആ ഒരു സമയം വരൊക്കെ പഠിക്കായിരുന്നു പിന്നെ പടിക്കത്തില്ല
അതെന്താ കട്ടുകാരൊക്കെ വിളിക്കുക ണ്ടായിരുന്നോ
അല്ല ഞാൻ ഏഴ് വരെ സി ബിഎസ്ഇൽ പഠിച്ചേ
അവിടുന്ന് ഞാൻ സ്റ്റേറ്റ് വന്നപ്പോം സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ ആ വത്തില്ലെഞാൻ നോക്കിയുമ്പോ ആഹ് ബാക്കിയാരും ഓഅവിടുത്തെ പിള്ളേരെല്ലാം നൈസാക്കി നടക്കുന്നു ഞാനും അങ്ങനെ നടന്നു
ഏ വീട്ടിലൊന്നും പറഞ്ഞില്ലെ അന്നട്ട് ഉം
അധിക പറയത് പിന്നെ മൊത്തൊക്കെ ആയപ്പോത്തേക്കൊന്നും പറയത്തില്ല
ആഹ്
ഉം
പത്തിലും ടുട്ടോറിയിലൊന്നും പോയില്ല ട്യൂഷനൊന്നും പോയില്ലാരുന്നോ
പത്തി ട്യൂട്ടോറിയിൽ പോന്നുണ്ടായിരുന്നു
ആഹ്
പിന്നെ അവസാനം ആ ട്യൂട്ടോറിൽ തന്നെ പോയി കൊറെ ആയപ്പം നിർത്തി
ഒരു ട്യൂഷൻ വീട്ടി പോയി
പത്താം ക്ലാസി വേറെ ടൂഷനൊന്നും പോയില്ലേ എക്സ്ട്ര ആയിട്ട്.
ഒണ്ട് പോവായിരുന്നു ഹിന്ദി ട്യൂഷൻ.
അത് വീടിന്റെ അടുത്തായിരുന്നോ
വീടിന്റെ അടുത്തുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോണം
ആഹ്
ഉം, ഒരു ടീച്ചറിന്റെ അടുത്ത്
അവിടെ എങ്ങനെ പഠിപ്പിക്കായിരുന്നോ
ഉം പഠിപ്പിക്കൊക്കെ ചെയ്യാരുന്നു പാവം ഒരു ടീച്ചർ ആണ് ഞങ്ങള് പഠിക്ക ത്തില്ലേ ഒള്ളാരുന്നു
ഉം
ഉം
അതെന്താ പഠിക്കാഞ്ഞെ
ഓഹ് ഹിന്ദിയോടൊന്നും അത്രയ്ക്കൊരു പിന്നെ പക്ഷെ ആ നുമ്പേ പോയി നിന്നപ്പം മനസ്സിലായി
മുംബൈൽ ജോലിക്ക് എങ്ങാനും പോയോ
ഉം മുംബൈ ജോലിക്ക് പോയാരുന്ന്
ഉം എന്നിട്ട് ഹിന്ദി എല്ലാം അറിയാമോ മുബൈ പോയിട്ട്.
അവിടെ പോയി കൊറേ എട്ട് മാസത്തോളം ആ നിന്ന് കുറേ ഒക്കെ പഠിച്ച്.
അന്നിട്ടിപ്പൊ നാട്ടിൽ ലീവിന് വന്നയാണോ.
അല്ല നിർത്തി വന്ന്
ആഹ് അതെന്തു പറ്റി നിർത്തിയേ ജോലി ഇഷ്ടപ്പെട്ടില്ലെ
ജോലി കുറച്ചു പാടാ.
ഓഹ്
ഉം
ഓ
എന്തെലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എനിക്ക്
തൊടങ്ങണം
തുടങ്ങുന്നേ നല്ലത് അതാവുമ്പം നാട്ടിൽ തന്നെ നിന്ന് അന്റെ ഓരോ എന്തേലും ബിസിനസ് ഐഡിയാസ് വെച്ച്
ആഹ്
ഉം ഒരോ വണ്ടിയേടായാലും കച്ചവടം അങ്ങനെ ഓരോരൊ ഇതൊണ്ടല്ലോ നമ്മളൊരു കടയിട്ട് കാറ് അങ്ങനെ ഓരോ ഐറ്റങ്ങൾ
തൊടങ്ങാൻ നല്ലയാ
ഉം അല്ലേ വേറെ എന്തേലും കടകളോ
ഏ. ഒറ്റക്കാണോ അതോ അല്ലാതെ?
ഒറ്റക്ക് തുടങ്ങാനാണ് അത്രയും ഫണ്ട് എട്ക്കുന്നെ ഒരു പാർട്ണറെ കൂ വേടിച്ചട്ടായ് ഒരു പെട്രോൾ പമ്പ് ഒരു പെട്രോൾ പമ്പില്ലാത്ത ആങ്ങനൊക്കെ ഉണ്ട് സ്ത്രീകളെ കൂട്ടി
ഹലോ.
ഉം.
പിന്നെ.
പിന്നെന്തുവാ ഇങ്ങനെയൊക്കെ പോകുന്നു അവ്ടെ.
ആഹ് ഇവിടെ ഇങ്ങനേക്കെ പോകുന്നു. അവ്ടെ മഴയൊണ്ടായിരുന്നോ?
ഇവ്ടെ മഴ വൈകിട്ട് ക കളിക്കാൻ പോയ സമയത്ത് മഴയുണ്ടാ
എന്താ ഫുട്ബോള് കളിക്കാൻ പോവോ?
ഫുട്ബോള് കളിക്കാൻ പോവായിരുന്നു ഇന്ന് പക്ഷേ വോളിബോളാ കളിച്ച്.
പിന്നെന്തൊക്കെ കളിക്കാനറിയാം?
ഫുട്ബോള് കളിക്കാൻ. ഏറ്റവും ഇഷ്ടം അതാ. ഫുട്ബോള് കളി പിന്നെന്താ വോളിബോള് കളിക്കും ക്രിക്കറ്റ് കളിക്കും. വേറെ ശ് കൊറേ ഉണ്ട്.
എവ്ടെ കളിക്കാൻ പോണ്?
വീടിന്റെ അറയത്ത് ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടാര്ന്നു പണ്ട് പക്ഷേ അതിപ്പോ അവര്. സ്ഥലക്കെ വേടിച്ച് മറ്റേ വീട് വക്കുന്നകൂട്ടൊക്കെ ആക്കി അന്നേരം. നട്ക്കൂടെ റോഡക്ക വന്നു ഒന്നല്ല രണ്ട് സൈഡിലായിട്ട്. ഒരു സൈഡി ഫുട്ബോള് കളിക്കാം ഒരു സൈഡി വോളിബോളും കളിക്കും വലിയൊരു പുള്ളാര് സെറ്റ് ഫുട്ബോളും കളിക്കും.
അണ്ണന്റെ കാര്യം ആരോടെങ്കിലും പറയത്തില്ലയോ?
പറയും ഒടമസ്ഥൻ വന്നാ. സീനാ അതിന്റെ ഉടമസ്ഥൻ ന്നെ വരുമ്പോക്കെ അയാള് സീനാക്കീട്ടാ പോണെ. ക്ഷേ ഇതേവരെ കണ്ടില്ല അവിടെ പോസ്റ്റ് ഇട്ടതും അങ്ങനെ കളി തൊടങ്ങിയതൊന്നും. ങ്ങള് വന്നട്ടില്ല.
ങ്ങളിന്ന് നാട്ടിലില്ലേ?
നാട്ടീ ഇല്ലെന്നാ പറയുന്ന സൗദിയിലാണ്.
ഒരു രാത്രി സീൻ ആക്കും കേസ് കൊടുക്കും പോലീസ് വരും എന്നൊക്കെയ പറയുന്ന. എന്തുവാകുവാ ഉം.
നിങ്ങളെത്ര പേരുണ്ട് കളിക്കാൻ ഒരുപാട് പേരുണ്ടോ?
പേരുണ്ട് ഫുള്ളായതൊക്കെ. ഇപ്പൊ ഓരോ ലഹരിയുടെ ഇതില് അന്നേരം ഇങ്ങനെ കളിക്കാൻ പോകുന്നത് ആരും സമ്മയിക്കത്തില്ല. ന്നെ പുള്ളാര എന്തൊയ്യാനാ പുള്ളാരുടെ തെറ്റാണോ ഒണ്ടെല്ലാ ആഹ് ഓരോ വാർഡിലെ മെമ്പേറൊക്കെ അതൊക്കെ. ഇതാക്കി കൊടുത്തഴിഞ്ഞാ വൈകിട്ടാവ്മ്പൊ പുള്ളാര് കളിക്കാൻ അതിലീന്നൊക്കെ പിന്തിരിയിക്കാനാ. ക്ഷെവിടെ ആർക്കും അങ്ങന നിക്കേ
നിങ്ങള് വാർഡിലെ മെമ്പേർസിനെയൊക്കെ പോയി കാണാഞെന്താണ് ഇങ്ങനെയൊക്കെ സംഭവം
നമ്പർ
സു ഇനി എന്നും വൈകിട്ടൊണ്ട് ഇങ്ങോട്ട്
ഉം ഇപ്പ എന്നും വൈകിട്ടുണ്ട്
അപ്പൊ പുള്ളാര്ക്ക് സ്കൂളീ പോണ്ടതല്ലേ
സ്കൂളീ പോയിട്ട് അവന്മാര് നേരത്തേ വരും നാല് മണിയൊക്കെ ആവുമ്പൊ വരുവല്ലോ അഞ്ച് മണിയൊക്കെ കഴിയുമ്പൊ കളി തുടങ്ങും
ട്യൂട്ടോറീ പഠിക്കുന്ന പുള്ളാരൊന്നു അല്ലേ
ഇപ്പൊ ആരും ട്യൂട്ടോറിലോട്ട് പോവത്തില്ല ആ ഇവിടെന്തേലും കളിക്കാൻ
വീടിനടുത്തുള്ളവരാണോ
ഉം വീടിന് അടുത്തും ഉണ്ട് കൊറച്ച് ദൂരേ ഉള്ളവരുണ്ട് എല്ലാരും വരും പണ്ട് തൊട്ടെ ഇവടെ ഗ്രൗണ്ട് ഉണ്ടന്ന് അറിയാവ്ന്ന പിള്ളാര്‌ സെറ്റെല്ലാം വരും
ഇന്നാ ശേരി.
ഓക്കെ
ഉം